ഹലോ
ആഹ് കേൾക്ണ്ട്
എന്താ വർത്താനൊക്കെ ഓഹ് കേക്ണ്ട്
ആഹ് നല്ല വർത്താനം സുഖായിട്ട് പോണ് എന്താ അവിടുത്തെ വർത്താനൊക്കെ ആഹ് പണി കഴിഞ്ഞൊണ്ട്ക്ണ്ട് കഴിഞ്ഞിട്ടൊന്നുല്ല
ഉം
രാവിൽത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പ ചോറായിണ് ബാക്കിയുള്ള പണിയൊക്കെ ഉണ്ട്
ആഹ് രാവിലെന്നെ ചോറാവൂലേ
രാവിലെ ചോറാവൊന്നുല്ല ഞമ്മക്ക് ഞാ എന്റെ മോൾക്ക് അംഗനവാടി പോവണ് പോ അപ്പൊക് കഞ്ഞി വേണം പോകുമ്പോ
ആഹ് ആഹ്
ഓക്ക് രാവിൽത്തെ ചായന്റെ കടി പറ്റൂല്ല
ഉം
ഒക് കം ഒക് അങ്കലവാടിക്ക് പോകുമ്പോത് ന് കഞ്ഞിയാ വാണ്ടേ അഹ് ആഹ് അപ്പൊ ഞാനാകഞ്ഞി നിക്കുമ്പോ പിന്നെ ഞാൻ മാത്രേ ഉള്ളൂ ഇവിടെ വീട്ടില് എല്ലാരും സ്കൂള് പോയി അപ്പൊ പിന്നെ ഞാന് ഓ അല്ല കഞ്ഞി ഓക്ക് കഞ്ഞി കൊടുക്കുമ്പോ ഞാനൊരു കൊറച്ചുകൂടി അരി ഏറട്ട് കാണ്ട് ഇൻ ക്ക് മാത്രം ചോറട ഊറ്റ്യച്ചീണ്
ആഹ്
ഉം പിന്നെ ഞ് വൈകുന്നേര വെക്കല് ചോറും കറിയൊക്കെ വൈകുന്നേരണ്ടാക്കല്
മാനു അങ്ങൻത്തെന്നെ മക്കളൊക്കെ സ് ആഹ് മക്കളൊക്കെ പോയിൻ ശേഷ ശരിക്കും ഞാൻ രാവിലേക്കുള്ള ചായക്കടി എന്തെങ്കിലു കുറച് ഏറെ ണ്ടാക്കു
ആഹ് അങ്ങനൊക്കന്നെ ഞാനും ചെലപ്പോ അങ്ങനൊക്കെന്നെ കാട്ടല്
ആഹ് ന്നട്ട് അതന്നെ അങ്ങടെ ഒപ്പിച്ചു രാത്രിയരെ
ക്യു അങ്ങനെ നമ്മൾ പെണ്ണുങ്ങള ഒറ്റക്കായ ഞമ്മളെ എയി്മലും പോവുഎല്ലോ
ആഹ് അതന്നെ ഇതോര്
ഒരു ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആയി ഞമ്മള്
അതന്നെ അമ്മള് വേറെ ആരെലു ആഹ് കുട്ട്യേളോ അപ്പൊമ്മക്ക് മഡ്യാഉം പ്പോലിപ്പ എന്താ വിചാരിച്ചാല് ഓൽക്ക്ത് വലമ്പിച്ചടുക്കാനുള്ള മടിയും
അങ്ങനൊക്കെന്നെ ഇന്നിപ്പോ എങ്ങനന്നെ ഞാൻ രാവിൽ ത്തെ ദോശണ്ട് പിന്നെപ്പൊ കുറച്ച് ചോറോട ഊ ഓക് കഞ്ഞിച്ചപ്പോ ഇന്ന് കുറച്ച് ചോറോട ഊറ്റെച്ണ് ല്ലേ രാവിൽത്തെ ചെറുപ്പയർ കറി മീൻകറി ഒക്കെ ഇണ്ടട ആയിമക്കൊന്നും ഞാൻ നോക്കലില്ല ചോറ് അങ്ങനെ ഉച്ചക്കത്ത ചോറും ക റിഅർഞ്ഞാണ്ട്ങ്ങനെ ഒര്ങ്ങലില്ല അഹ് പ സ്കൂളില്ലാത്തസ്ത്തോ അല്ലെവെള്ളിയാഴ്ച അങ്ങനെ ക്കെ ആഹ് വെള്ളിയാഴ്ച പിന്നെ ആഹ് ഓല് വീ ട്ട് ഉണ്ടാവോല്ലോ
ആഹ് അപ്പൊ പിന്നെ ചെലേപ്പോ ഉപ്പേരി പപ്പട മീൻപൊരിച്ചോ
ആഹ് വെള്ളിയാഴ്ച ഞമ്മക്ക് എങ്ങനെ ആയാലും ബിരിയാണി യോനെയ്ചോറോ അങ്ങനെക്കെ വാണ്ടി വരും
ഏഹ് അങ്ങനെക്കെ ഉണ്ടാക്കോ ഞങ്ങള് പിന്നെ അങ്ങനെന്നും ഉണ്ടാക്കുല ചിലേസൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കും
ടെ വെള്ളിയാ ച്ച ഒരു വിധം ദിവസക്ക ഏറും ദിവസങ്ങള് നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കല പിന്നെ എപ്പളേലൊക്കെ ആഹ് എപ്പളെങ്കിലൊക്കെ ഞാൻ പറയുന്ന സാധാ ചോറച്ചാ പോരെ ഇപ്പ ഇങ്ങനെ കല്യാണ ക്കെമ്മക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാവൊല്ലോ ചെൽപ്പോ എന്തെങ്കിലും പരിപാടി ക്കെണ്ടാവുമ്പോ അപ്പൊ ഞാൻ പറുന്നത് സാധാ ചോറച്ചാ മതി എന്നുംങ്ങനെ തിന്നണ്ടാറി
ആഹ് നമ്മള്ന്നെ അല്ലെങ്കി തന്നെ എല്ലോട് ത്ത്പരിപാടിയരുന്നു പണ്ടത്തെ മാരിയല്ലല്ലോ ഇപ്പ എല്ലോർത്ത് പരിപാടി ആർ ക്ക് തിന്നാനും വേണ്ട ഇപ്പോ കല്യാണത്തിനോട് വിളിച്ചാൽ പോകാൻ പുതിയില്ല കാരണം ഇത് അവിടുന്ന് ഇതോക്കെ തിന്ന തിന്നാനുള്ളേ പിന്നെ ഇപ്പം അങ്ങനെ
ഞമ്മക്ക് ഏത് സാധന എന്താ വേണ്ടിയത് അത് നമ്മക്ക്പ്പ കിട്ടുവല്ലോ ഇനിയിപ്പോ എത്ത അറിയാല്ലോ ഞമ്മക്കന്നെ ഉണ്ടാക്കാനും കഴിയും ആഹ് ആ അതന്നെ ഏ ഏതായല് നമ്മൾണ്ടാക്കി നോക്കിക്കാന് പറഞ്ഞ്
പിന്നെ ഏത് പൈസ ഇല്ലാത്തെരു യസ് യും മീനൊക്കെ വാങ്ങി ഉണ്ടാക്കി തിന്നണോര്ന്നെ ഉള്ളൂ
അതന്നെ ഇപ്പക്കഅങ്ങനെഏ ത് പാ ഇപ്പ ഇനി ഏത് പാവങ്ങളും ഏത് പാവങ്ങളായാലും ഓല ഉസാറിൽ കയും പക്ഷേ അയിന്മ്മ ആഹ് അങ്ങാനന്നെ പിന്നെ ആ ഓലക്ക് പിന്നെ പൈസ ചെലവാക്കണോടത്തൊക്കെ കുറച്ച് പിസ്ക്കത്തരം കൂടും
ആഹ് അതന്നെ ഓല ഇങ്ങനെ ഉണ്ടാക്കണ സ്വയലേക്കാരം നമ്മള അങ്ങനെയല്ല നമ്മള് രണ്ട ദിവസം പണിക്കയി കിട്ട ട്ടഅതത്തിന്നിട്ട് എന്നെ അടുത്തേ നോക്കള്ളൂ ഉം
ഇപ്പൊ എന്ത ഇപ്പോ കല്യാണ സൽക്കാരങ്ങളൊക്കെ ഉണ്ടായോ നമ്മള പാവങ്ങളെ പേരേല് നല്ല ഉസാറിൽ കഴിയും പക്ഷെ മുയലാളിമാരെടെ പരല് വണമെങ്കിൽ ഒരു ചോറും കറി അങ്ങനെ ല്ല ഉണ്ടാവുള്ളൂ
അതന്നെ ഇണ്ടാവുള്ളൂല് ആഹ് ഇണ്ടാക്കൂല ഈ പാവങ്ങളല്ല ഇവിടെ കാണും എന്നിട്ട് അതേപോലെ ഉണ്ടാക്കി നടക്കും ഉം
ഒൽക്ക് മുതലുണ്ടാവുമ്പോളേ ഒൽക്കവേറൊ ഒരിതാണല്ലോ
ആ അതന്നെ ഇപ്പ തന്നെ കമ്മളൊക്കെ കല്യാണം എ എങ്ങനെ ആയിണില്ലേ പണ്ടത്തെ മാര്ക്കുംന്നല്ല എത്രങ്ങാനും പരിപാടികളൊ
ഉം അതന്നെ പണ്ടത് പണ്ട് ന്ന് പറയാന് നമ്മള് കല്യാണത്തിന്റെ കാലത്തോൽക്ക് സ്ത്രീധനം പണ്ടം അങ്ങനെയൊക്കെ വേണം വിജാരിക്കണ്ടായിനി
ഉം
ഇപ്പൊ അതൊന്നുമല്ല ഇപ്പൊ ആ സ്ത്രീധനവും പണ്ടൊക്കെ പോയി പക്ഷെ വേറെ കുറെമാമൂലി കളവന്ന് ചെയ്ത്
അതന്നെ സ്വർണത്തിന്റെ വിലകൊണ്ട ഏതല്ല ഓ കുറഞ്ഞി പക്ഷെ ചെലവന്നെ ചെലവ എന്നാലും ചെലവ എന്നാലും കുറണിലിപ്പ് ആഹ് ഈ പെൺകുട്ടികൾക്കാണെങ്കി ആഹ് നാല് ദിവസം മുന്നേ തൊടങ്ങും കല്യാണത്തിന്റെ പരിപാടികള് അതിനൊക്കെ ഡ്രസ്സ ആളും വേണം ഒപ്പിച്ച് ഒപ്പിച്ച് അതൊക്കെ പിന്നെ അന്നനെ ലഡ് ഉള്ളൂ ആ കളർ ഒപ്പിച്ച എടുക്കുന്ന പ പച്ച ഡ്രസ്സ് ഒന്ന് മഞ്ഞ ഡ്രസ്സ് ഒന്ന് പറഞ്ഞാണ്ട് അരിക്കുത്തൊന്ന് ഇതിലൊ ഒക്കെ ആണ ആൾക്കാര് പെരേക്കര അപ്പംഅതിനുള്ള ചെലവ് വേറെയും
അങ്ങനത്തെ ഇതങ്ങളൊക്കെ ഞമ്മുടെ മുസ്ലിങ്ങളിലാട്ട അധികം
ആഹ് ഇപ്പൊ തുടങ്ങിയാണ് ഇതൊക്കെ ഒന്ന് നിർത്താൻ ഇപ്പൊ എന്താ മാ മാർഗം എന്നാ ഏഹ് ആണുങ്ങൾക്കും ചെലവെന്നെ ഇല്ല അമ്മൾ മുസ്ലിംസ് ങ്ങട്ട ആഡംബരം കൂടിട്ടേ ആണുങ്ങളും ആയാലും അങ്ങനെ തന്നെ ഓക്കിപ്പ മുട്ടായി കൊടുക്കലന്ന് പറഞ്ഞിട്ട് എത്രങ്ങാനും കണ്ട പൈസക്ക് മുയുവും ഇള്ള ചോക്ലേറ്റ് അത് ഇത് ഒക്കെ ലെ എന്തിനാ ല്ലേ ഇങ്ങനെയൊക്കെ വാങ്ങി കൂട്ടണേ?
അതിലൊക്കെ ഞാൻ പറയാൻ പറ്റെ ഇല്ലാത്ത ആൾക്കാ കാരാണ്കുട്ങ്ങ ഇവല്ഇപ്പൊഒരുസ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോ അതേപോലെ ഞമക്കും വേണ്ടേ എന്നുള്ള ത് ണ്ടാവേ അതാണ് ഉം ആഹ്
ഓല ഒപ്പരം കൂടല്ലേ അപ്പോ ഓല്‍ക്ക് ഓളോട് പറയാനുള്ള മടി
ആഹ്
എ അത് ഇത് ആക്ക പറയുമ്പോൾ ഉദാഹണക്ക് പൈസ എല്ലന്തെങ്കിലോ എന്തെങ്കിലും കടോ കള്ളിയാക്കി
പൈസല്ല ഞാൻ എങ്ങനെങ്കിലും കൊപ്പിച്ച് കൊടുക്കു
ആഹ് അല്ലെങ്കി
ഇപ്പ തന്നെഞമ്മളെ കാലത്തെ മാതിരി അല്ല അതന്നെ ഞമ്മളെ കാലത്തെ മാതിരി ഒന്നും അല്ല ഇപ്പൊ ഞമ്മളെ കാലത്തൊക്കറ പെൺകുട്യളെ കെട്ടിച്ച് പോവാനെനി ബുദ്ധിമുട്ട ഓർക് സ്ത്രീധനംകൊടുക്കലുംപണ്ടകൊടുക്കലൊക്ക ആയിട്ട് ഇപ്പ അങ്ങനെല്ല ഇപ്പ ആൺ കുട്ടിയേക്ക് പെണ്ണിട്ടാനാ ബുദ്ധിമുട്ട്
അത് ഇൻക്ക് ഒരു കണക്ക് നന്നായിക്ക കാരണം എന്താ അറിയോ? നമ്മളൊക്കെപെരല്ആൺകുട്ടി ൾ പെണ്ണെട്ടാനോൽക്ക് പെണ്ണൊന്നും കിട്ടണില്ല പക്ഷെ ഇതന്താ അറിയോ ഓലി ചെറുപ്പ - - ത്തില ഓല വാപ്പാര് ഒക്കെ കാട്ടി കൂട്ടിത് ഇങ്ങനെയല്ല നോ? അപ്പൊ നമ്മളൊക്കെ എത്ര കളർ ഇണ്ടായാലും ചൊറുക്ക ഇണ്ടായാലും - - തെകൂല പിന്നെ അതിന് വില പേശണം ചന്തേ ന്നട്ടം പോത്തിനെ വാങ്ങണമായിരിക്ക
അതന്നെ
ആഹ് ആർക്കാണോ കൂടുതൽ ആർക്കാണോ കൊറച്ച്കൊല്ലകൊറച്ച് വെല കുറഞ്ഞ് പറയണ് ഒൽക്ക് ഞമ്മള് കെട്ടിച്ചു കൊടുക അതുള്ളൂനി പെൺകുട്ടിൾക്ക് ഇഷ്ടുണ്ടോന്ന് പോലു
ഇപ്പ ഒക്കെ എത്ര പെരല് കെട്ടിച്ചാതെ നിക്കണ്ട്
ആഹ് അതന്നെ
കല്ല്യാണിട്ട്
അതന്നെപ്പ ചൊറുക്കുള്ള ആൾക്കാർ തന്നെ
പിന്നെ ഇപ്പ അതിന് മാണ്ടി പെൺകുട്യളെ കിട്ടണില്ല
ആഹ് ഇപ്പം ഒൽക്ക് രസുംവേണ്ട സ്വർണും വേണ്ട ഒന്നും വേണ്ട മറ്റൊക്കെ പെരേക്ക് ആഹ് പെരേക്ക് വണ്ടി കേറൂലന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എളേച്ചൻ അങ്ങനൊക്കെ ഒഴിവാക്കി എനിക്ക് ഓർമ്മണ്ട് ഓലെ പെരന്റെ മുറ്റത്തക്ക് വണ്ടി എത്തൂലാന്ന് ഇപ്പൊ നേരെ തിരിച്ച് ഇപ്പ പെൺകുട്ടിയ ആഹ്ഇപ്പപെകുട്ടിള്ചോ ദിക്കണതനിങ്ങള ഇമ്മാക്ക് ഷുഗറോ പ്രഷറോ ഉണ്ടോ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കേണ്ടി
ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കേണ്ടി വരും ഇപ്പന്ന് ഞാൻ ഇവിടെപ്പോ എന്റെ ഹസ്ബൻറിനോട് പറയും. ഞമ്മളെ മക്കളൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാല് ഞമ്മള് ഞാനെന്നെ എടുക്കേണ്ടി വരും പണിയൊ എ മോ മാണം ഓലെ അയിനൊന്നും കിട്ടൂല, ഞ ഞ ഞമ്മള് എടുത്ത ഞാനൊന്നും വന്നമാതിരി പേടിച്ചിന്ന് എടുക്കൊന്നുല്ലാ പറിം ഞാന്. ഞമ്മക്കൊക്കെ ഭയങ്കര പേടിയല്ലേ.
ഇൻകൊക്കേ പേടിയേ നി ഞാനൊക്കെ എമ്മാരി പണിടുക്കേനി ഇപ്പ ഞാൻ വിചാരിച്ച അത്രയ്ക്കൊന്നും മാണ്ടില്ലേനി. നമ്മളൊക്കെ അന്ന് എത്ര എടുത്താലും നമ്മുക്കൊരു വെലീല്ല, ആഹ്. അവ കുറ്റം തീരൂല പക്ഷെ ഇപ്പൊക്കെ അങ്ങനെ എന്തേ പറയാൻ പറ്റോ ഒന്നേ കാട്ടാൻ പറ്റോ. ഒന്ന് മുഖം ആഹ് ഒന്ന് മുഖം കറുത്താ മാണേ പെരേക്ക് ഇറങ്ങിപ്പോവും അങ്ങനൊക്കെണ്. ഇൻക്കന്നെ പേടിയാ ഞാൻ ഇന്റെ മോനോടൊ ക്കെ പറയും അൻക്ക് ഇപ്പോ ഓന് ഒമ്പതില് എത്തിയിട്ടുള്ളൂ, ഓനോട് ഇപ്പോളേ പറയും ഇജ്ജ് അൻക്ക് നയിച്ചൊരു പെരക്കെ ആയിട്ട് കല്യാണം കഴിച്ചാ മതി. എ എല്ലാഞ്ഞാല് പ്പോ ഇവടെ വന്ന് നമ്മള് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് വർ വർത്താനം പറഞ്ഞ് പറ്റിലെങ്കിൽ എറങ്ങിപ്പോയാലൊക്കെ പിന്നെ ഒന്നും കിട്ടൂല്ല്യ.
എറങ്ങില്യ ഇപ്പ നീ ഇപ്പഞ്ഞ്' ' ഏ നേരാണ് ഇപ്പത്തെ പെൺകുട്ടി ഇഞ്ഞ് ഇപ്പ ഞമ്മള് നിക്കാഹ് കഴിച്ചേ നിശ്ചയിച്ച് വെക്കേ. ക്കെ ചെയ്തിട്ട് കാര്യല്ല. ഓല് വേറെ സ്നേഹിച്ച് വെച്ചിട്ടാവും, അത് ഓലറ്റെ പറീല്യ ഓല് നിക്കാ നിക്കാഹ് കഴിഞ്ഞിള്ള ചെലവൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഓല് പറേം എനിക്ക് വാണ്ട.
ആഹ് ന്ന് ഊറ്റലൊ
ആഹ് പെൺകുട്ടികളാരോ ആഹ് ഏത് ഇ ഇന്റെ മക്കള് പറയും ഇപ്പത്തെ ഇഞ്ഞ് ഉള്ള ഒരൊറ്റ പെൺകുട്ടികളേം ഫ്രഷ് കുട്ടികളെ കിട്ടൂല.
ഇല്ല നമ്മളൊക്കെ കാലത്തുള്ള കുട്ടികളെ പോലത്തെ ഒറ്റൊന്നിനെ കിട്ടൂല ഈ ഇൻസ്റ്റ ഗ്രാമായാലും വാട്സപ്പ് പ്പായാലും ഫോണില്ലാത്ത മക്കളില്ലല്ലോ ആഹ് ഇല്ല അത്
എന്റെ മോളോട് ഞാൻ പറയും. എന്റെ മോള് വലുത് പത്തിലാണ് എന്ന്ട്ട് ഓള് അതാ അങ്ങനന്നെ ഓൾക്ക് ഇപ്പോ സ്കൂൾക്ക് പോവാണെങ്കില് ഓൾക്ക് പോണ നേരത്ത് ലോക്ക് മാറ്റിയാണ്ട് ഓള് എത്തെങ്കി നമ്മളത്തെങ്കിലും ഒരു പണിയൊക്കെ പറയണെങ്കി ഓള് പറയും ഇച്ച് പോകാനായിണ് പോകാനായിണ് എവിടെ മൊബൈല് കി കിട്ടിയാലോ പിന്നോള് അരമണിക്കൂർ കഴിഞ്ഞാലും ഓള് പോകൂല.
അതെന്നെ എല്ലാരേം അവസ്ഥ ഇപ്പ അയന്നെ ഉം വേറെന്തെ ഒരു പണി പറഞ്ഞാൽ പിന്നെ ഏ ആൺകുട്ടികളാ തോന്നണ് ഇപ്പം പെരെലൊക്കെ സഹായി ച്ചൊടുക്കുന്ന പെൺകുട്ടികളെ തീരെ കിട്ടണില്ല. ന്റെ മോൻ പിന്നേം സഹായിക്കും.
ഇനി അനിപ്പൊരു മരുക്കൾ വന്നിട്ട് വെറുതെ കുത്തർക്കാന്നൊന്നും വിചാരി
ആ അതൊന്നുല്ല അങ്ങനത്തെ കാലക്കെ കഴിഞ്ഞ് ഇപ്പൊ ഓര്ക്ക് ചോറും കൂട്ടാനും ആക്കി ഓരെ പറഞ്ഞ് ക്കണം ഇഞ്ഞ് ഓലെ കുട്ടികളേം നമ്മള് നോക്കണം.
അതെ നേരാണ് കാലം മാറിയ കാലം മാറണേനസരിച്ച് ഞമ്മക്ക് സുഖല്ലാതാവും അതാണ്.
അതന്നെ ആണുങ്ങക്കും ആണുങ്ങളും കുടുങ്ങി പണ്ടത്തെ ആണുങ്ങക്ക് ഇങ്ങനെ പണി ചെയിക്ക്ന്ന സി സിറ്റോട്ടിൽ ചായേം കുടിച്ചിരുന്നാ മതിനി ഇപ്പോ അത് പോര ഓല് വന്ന് പെരെ പണിക്ക് കൂടണം.
പണിക്കൂടേണ്ടി വരും നേരാണ് പഷെ ആണുങ്ങക്ക് ന്നാലും ഒരു പ്രശ്നില്ല ഉമ്മാരെ നോക്കണില്ല വാപ്പാരെ നോക്കണില്ല അതൊന്നും ഓല്ക്കൊരു പ്രശ്നില്ലല്ലോ.
ഇല്ല ഇപ്പോ അതൊന്നും പ്രശ്നല്ല പെണ്ണുങ്ങള് ഓൽക്ക് ആ പെണ്ണ് ഓര്ട്ത്ത് പോവാ ഞ്ഞാ മതി അത്രുള്ളൂ എന്നിട്ട് അയിനും മേണ്ടി ഓല് എന്തൊ ക്കെ വേണെങ്കിലും ചെയ്തു കൊടുക്കും പറയണ സാധനൊക്കെ മാങ്ങിക്കൊടുക്കും ഏതിനാച്ചാ വിട്ട് ഒന്ന് ചോദിച്ചാനും പറയാനൊന്നും പറ്റൂല നമ്മളൊക്കാണെങ്കി ചീത്ത എത്ര പറ പറയോനി എത്ര ചീത്തറിയ നമക്ക് ഒന്നും നമ്മക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേനി. അങ്ങോട്ട് തിരിയാൻ വയ്യ സ്വന്തം പെരേക്ക് തന്നെ പോവാൻ പറ്റോ ഇപ്പൊ ഓൽക്ക് മേണ്ടിയോട്ത്ത്ക്കാണ് വിടാ ഇപ്പയിന്റെ എളച്ചി ഒക്കെ അയൽ പെട്ടെന്നെ ഓളൊക്കെ ഓക്ക് വാണ്ടിയോടത്ത് ക്ക പോയി വരും എന്നിട്ട് ഇവടെ പറയുള്ളൂ എളച്ചൻ അറിയും കൂടില്ല ന്നാലും
അങ്ങനൊന്നും ആവും ചെയ്യരുതില്ലേ
ആഹ് അയിനത്താണുങ്ങൾക്കുള്ള ഒരു വെല കൊടുക്കണം
അമ്മള് അമ്മള് ആണുങ്ങളോട് ചോയിക്കാതെ അമ്മ അതൊരു ഇതന്നെ അല്ലെ
പോലുല്ല ഞാൻ ഇത്രയാണെങ്കിലും ഒരു ദിവസം പോലു ഒരു ചെറിയ കാര്യ ത്തിന് പോലും പറയാതെ പുറത്തിറങ്ങി പോയിണ്ടാവൂല
പോവുവാണെങ്കിൽ ഞാൻ ഇങ്ങ ചോദിച്ചിട്ട് പോണ്ടാ എന്ന് പറഞ്ഞാൽ ഞാ പോകൂല
ഞാനും പോവൂല ആഹ് അമ്മള് സോപ്പിട്ട് സോപ്പിട്ട് സോപ്പ് സമ്മയിപ്പിച്ചെടുക്കെല്ലാതെ അല്ലാതെ ഇഷ്ടല്ലാതൊന്നും പോവൂല
ഞാൻ ഇപ്പ ഇന്ന് രാവിലെ ഇപ്പൊ ഞാൻ ചോയിച്ചതാണ് ഞാൻ ഒന്ന് പോയി പോയട്ടെ ഞാൻ പെരുന്നാളിന്റെ മുന്നേ പോയതാണ് ഞാൻ ഒന്ന് പോയി ഓക്കട്ടെ എന്ന് അപ്പൊ എന്നോട് പറഞ്ഞ് നാളെ ഉച്ചന്റേഷം പോയി പോരാ അപ്പൊ ഞാൻ വരാ ഇങ്ങളെപ്പ പോ നിങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളപ്പോ പോരു ആണെങ്കി ഞാൻ പോയി അതേ പോലെ പോരണ് രാവിലെ പോയാ വൈന്നേരം വരെ കുറച്ചേരെങ്കിലും ഒക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാല്ലോ
ആഹ് അതന്നെ
സമ്മേയ്ക്ക്‌ണില്ല നാളെ ഉച്ചന്റെഷം പോയ പോയ അപ്പ തന്നെ ഈണ്ട് പോരും മാണ്ടിയെരോയ്
അതാണ് ഇവലെപൊക്കെ പോയാ അങ്ങെനെണ് ഓല് ആ ബൈക്മ്മെ ഇന്റെ മാപ്പള ഒകെ ട്രൻ ട്രൻ ന്നറഞ്ഞു നിക്കും അയ്ക്കെന്നെ ആണ്ട് കേറണം
ഞാൻ പിന്നെ നമ്മക്ക് പ്പെ രാവിലെ ഇപ്പ കുട്ട്യാളെ സ്കൂ ക്കറഞ്ഞയച്ചിട്ട് പോയാ വെയ്ന്നേരം സ്കൂൾ ട്ട് വരാവുമ്പോത്തിന് ആണ്ട്
ആഹ് ഒക്കെ പോന്നാ മതി. ഇന്റെ മ്മക്കെ എപ്പോഴും പരാതി പറിം ഒന്നും വരൂല ആരും വരൂലാ ർഞ്ഞിട്ട് അയെന്നെ
പെരുന്നാളിന്റെ മുന്നേ പോയതാ പെരുന്നാക്കും കൂടി പോയിറ്റില്ല്യ
അതെന്നെ ഉം ന്നാ ആയിക്കോട്ടെ ട്ടൊ ഇപ്പം വെ വിളിച്ച ഞാന്
ആഹ് ന്നാ അയിക്കോട്ടെ